എന്താ വ്ശേഷം?
നല്ല വിശേഷം സുഖം. അവിടെയോ
സുഖം. ഇവിടെയും കൊരുപാട് നേരായിട്ട് സുഖം തന്നെയാണ്.
മഴ ആയിരിക്കൂലോ മഴയായി അല്ല നാട്ടിലെല്ലാം ഇപ്പ മഴയല്ലേ
അതെ ഇവിടുത്തെ മഴ പോയി. ഇവടെപ്പോ സൂര്യനുദിച്ച് വരുന്ന അവരും ഇതിലെത്തിയിട്ടുണ്ട് അതെ.
ഇവിടേം വെട്ടം വന്ന് തൊടങ്ങിട്ടുണ്ട്. ആഹ്
ടൈമൊക്കെ ഓൾറെഡി കഴിഞ്ഞക്കണണം അതല്ല മഴക്കാർ പോയിട്ട് ഇന്നൊരു വെയിലിന്റെ ലക്ഷണം ന്ത് ന്ന് പറഞ്ഞതാ
ഇവിടെ ഇന്നൊരു വെലിന്റെ ലക്ഷണങ്ങൾ കാണ്ന്ന് കാണുന്നുണ്ട്. ഉം നല്ലതല്ല ഒറങ്ങണം അപ്പം വെയില് വന്ന ഉറങ്ങാൻ പറ്റൂല അകത്തന്നിലേം ജനലി കൂടൊക്കെ വെട്ടടിച്ചു കേറും
ആഹ് കർട്ടന്നില്ലേ ഒര് കർ
കൊർക്കണില്ലാ അതൊണ്ടല്ലേ
ഒരു നൂറൂപോയ് ഇരുന്നൂറ് രൂപോടുത്ത് കഴിഞ്ഞാല് കർട്ടൻ കിട്ടും.
ഉം കത്താങ്ങ അടച്ചു ന്നൊ ആയിൻ്റതാ
അപ്പൊ അടിപൊളിയായിട്ട് ഉറങ്ങാ നിങ്ങള് എത്ര പേരുണ്ട്
ഞങ്ങടെ റൂമില് ആറ് പേര്ണ്ട് ആറാറ്
ആറുപേരുണ്ട് അപ്പ ഈസി ആയിട്ട് പത്ത് രൂപ വെച്ചെടുത്താൽ പോല ഒരു
ക്കി ചെയ്യലാണ് വേടിക്കണന്നൊക്കൊണ്ട് ഇന്നെഴ്തിട്ടില്ല
ആഹ ആ മേടിച്ച സുഖമായി ഉറങ്ങാം മേടിച്ചില്ലെങ്കിൽ ഇതുപോലെ അങ്ങ് പോകാം അത്ര തന്നെ
അതെയതെ വേടിച്ചേ പറ്റൂ വേടിക്കണം.
ആഹ്, അണ്ണോക്സ്സെയ്യ് ഇന്ന് സൺഡേ അല്ലേ ഏതായാലും പുറത്തൊക്കെ കറ പറഞ്ഞുന്നേരം അന്നേരം കർട്ടനൊക്കെ വാങ്ങിച്ചി കയറി
ആഹ് വേടിക്കണം വേടിക
അതാവുമ്പോ നാളെ ക്ലാസ് തുടങ്ങുമ്പോളും അറീല്ല സുഖായി ഒറങ്ങാ
രണ്ടാണ് നാലാം ക്ലാസിന്ന് നേരത്തെ നാളെ ക്ലാസ്ല്ല്ല ഞങ്ങ്ക്ക് സ്റ്റഡി ലീവാന്ന്
ആഹ് സ്റ്റഡി ലീവാണല്ലേ. ഓക്കെ ഓക്കെ ഇതില് എങ്ങനെ സബ്ജറ്റും കാര്യങ്ങളൊക്കെ വരുണ് എത്ര സബ്ജറ്റുണ്ട്?
സബ്ജക്റ്റ് വാല് ഞങ്ങള് ഫസ്റ്റ് ഇയറില് വാല് സബ്ജക്റ്റ് ഉണ്ട് സെക്കൻഡ് ഇയറില് തേടിയെല്ലാം വരുമ്പോ സബ്ജക്ട് മാറക്കൊണ്ടിരിക്കും, കൂടി കൂടിക്കൊണ്ടിരിക്കും. ഉം ഇല്ലില്ല
എന്ന എന്നും ഒരുപോലെ തന്നെയാണ് ഓ റ്റിക്കലും കാരൃങ്ങള് അങ്ങനെന്തെങ്കിലും
ആഹ് ഉണ്ടുണ്ട് എല്ലാം ഉണ്ട്.
എല്ലാം ഉണ്ട്. അത് ഫസ്റ്റിയർലേ സ്റ്റാർട്ടെയ്യൂ അത് ഫസ്
ഇല്ലല്ല ഞങ്ങ്ക്ക് സെക്കൻഡി യർലാണ് ഇത് സ്റ്റാർട്ട് ചെയ്ന്ന് എനാ ആഹോസ്പിറ്റൽ ഡ്യൂട്ടി അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ളതൊക്കെ അതിന്റെ പുറേപരി അല്ല ഉം
അൻ്റെ കൂബിലെന്നെ സെറ്റീതേരോ?
ആ അവര എടുസിട്ട്
അവരായിട്ട് സെറ്റ് ചെയ്യും. ഓക്കെ, ഇതിന് മുമ്പ് പഠിച്ചിറങ്ങിയ ആളുകൾക്കൊക്കെ ഈ കോളേജി ന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടോ
ആഹ സെറ്റ് ചെയ്തിട്ടുണ്ട്
ഓക്കേ
എന്റെ ചേട്ടൻ എന്റെ എന്നെ കസിൻ ബ്രദർ ഇവിടാ പഠിച്ച കോളേജില പഠിച്ചേ ഇരുപത്തിരണ്ടാമത് സ്‌കൂളിൽ പോവാൻ പുറത്താ
പുറത്താണ്. ആഹ് അ ഓക്കെ വെരി ഗുഡ് അങ്ങനെ തന്നേണ് വേണ്ടത്. നമ്മുടെ നാട്ടിൽ വേറെ സ്കോപ്പ് നഴ്സിങ്ങിന് പുറത്താണ് നമ്മുടെ നാട്ടിൽ വാല്യൂ ഇല്ലാത്ത ഒരു ടീമാണ്
ഉം അഹ്‌ അതെ അതെ അപ്പ അവൻ പുറത്തണ്ടായണ്ട് കുഴപ്പല്ല ല്ല അവൻ പൊറത്തായോണ്ട് കുഴപ്പുല്ല എനിക്ക് അവിടെ അങ്ങോട്ട് ഇട്ട് നോക്കിയാൽ മതി ഉം യൂറോപി യൂറോപ്യൻ കൺഡ്രി
അതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ നല്ല സാലറിയാണ് ഹൈ സാലറി ആണ് ആഹ് നല്ലൊരു നല്ലൊരു ഫാമിലി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റിയ ഒരു മൈൻഡ് സെറ്റ് ഉള്ള പ്ലേസ് ആണ് ഇന്ന് ഒരുപാട് പേര് ഡ്രീം ആയിങ്ങാണ്ടു പോകുന്നുണ്ടല്ലോ
ആഹ് എന്തോ?
ഇന്ന് ഒരുപാട് പേര് യൂറോപ്പ് കൺട്രിയിലേ
ആഹ് പോകുന്നുണ്ട് പോകുന്നുണ്ട്. പക്ഷെ അവൻ സെറ്റിൽ ആവാന്ന് വെച്ചാ അവൻ അവിടത്തുള്ള ആരേം നോക്കത്തില്ല. അനിഷ്ട അല്ലെ
അവിടെള്ളെ ആരും നോ
മര്യാദക്ക് വാ ഇപ്പൊ നമ്മളാ വീട്ടുകാരൊക്കെ പറഞ്ഞത് എന്തായാലും അവടെ ജോബ് കിട്ടിയില്ല അവിടെ ആരേലും കിട്ടിയ അങ്ങനെ സെറ്റിൽ ആവാൻ പറഞ്ഞായിരുന്നു. അ അപ്പൊ മ്മാവൻ പറഞ് പറ്റത്തില്ലാ. അവന്റെ നാട്ടിലൊരു കൊച്ചുണ്ട് പിന്നെ എങ്ങനെയാ പെണ്ണിന്റെ
ആ അങ്ങനെ അങ്ങനെ ഓക്കെ ഓക്കേ ഓക്കേ ഓക്കേ തന്റെ നല്ല തീരുമാനം
ത് പത്ത് പതിനൊന്ന് വട്ടം ൻ ആഹ് നാളെ പതിനൊന്ന് വർഷം പതിനൊന്ന് വർഷത്തെ റിലേഷൻ
എന്ത് അങ്ങോട്ട് പോയിട്ടോ
അല്ല പതിനൊന്ന് വർഷത്തെ റിലേഷനാ അവര് തമ്മി അപ്പം പെട്ടെന്ന് മറക്കാൻ പറ്റൂലല്ലോ രണ്ട് പേർക്കും ഏഹ്
അത് അവൻ മറന്ന് കഴിഞ്ഞാലേ ഒരു പരിചയം ഇല്ലെങ്കിലും അവനെ ഞാൻ തല്ലുംന്ന് പറയാ
അവന് അങ്ങനെ വിട്ടൊടുക്കാൻ പറ്റുന്ന സ്റ്റേജിലൊന്നും അല്ല
അല്ല പ്പ അതിനൊന്നന്നല്ല നമ്മള് സീരിയസ് ആയിട്ട് ഒരാളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കില് പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല വേറൊരാളെ കൂടെ ഒരിക്കലും നോക്കാൻ പാടില്ല ചെറ്റത്തരല്ലേ വളരെ മോശം പരിപാടിയല്ലേ ഫാമിലി അങ്ങനെ പറഞ്ഞ ങ്കില്ല് ഫാമിലിന്റെ അറിവില്ലായ്മ ആണത് പറഞ്ഞു കൊടുക്കണം
ഉം
ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യു
അയാള് മലയാളിയാ. ഞങ്ങളും സപ്പോർട്ട് ചെയ് അതുകൊണ്ട് അതുകൊണ്ടല്ല അയിന് മുന്നേ എന്തായാലും എന്റെ എൻഗേജ്മെന്റ് ക
എന്തോന്ന്
ഞാൻ ഇഷ്ട്ടപ്പെട്ട ആളെ തന്നെ എൻക്ക് എൻഗേജ്മെന്റ് ആക്കി തന്നു
കൺഗ്രാജുേഷൻ
താങ്ക് യു. അല്ലങ്ങനെ വീട്ടിൽ കഴിഞ് പൊക്കി അപ്പം വീട്ടിൽ ഭയങ്കര സീന ആയിരിക്കും രും ഭയങ്കര അത് ആ പിന്നെ ഭയങ്കര കഥയാ അതൊക്കെ ഞാൻ ഞാൻ ഇങ്ങനെ വെറുതെയിരുന്ന് ഒരു ദിവസം ലീവ് കിട്ടി ഞാൻ പോയതായിരുന്നു എന്ന് വച്ചാ ഞാൻ പത്താം ക്ലാസ്ക്കെ വേറെ സ്ഥലത്ത്ന്നാ പഠിച്ചേ
ഓക്കേ
അപ്പം വീട്ടീന്ന് തായിട്ട് സംസാരിക്കാൻ നേരം, കൊറെ നാളായി സംസാരിച്ചിട്ട്. അപ്പം സംസാരിക്കുന്നേരം അമ്മ പൊക്കി. അമ്മകാരം ചോയിച്ചപ്പ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ് അമ്മേ അവനിപ്പം പ്ലസ്ടൂലാ എന്നാലും പഠിക്കാനൊക്കെ പൊ കഴിഞ്ഞിട്ട് ജോലി കിട്ടുമ്പോ അവൻ തന്നെ വന്നാലോചിച്ചു അമ്മയൊക്കെ അപ്പം വിചാരിച്ച് ഇത് കൊച്ചു പ്രായത്തിലേ ഉള്ളല്ലേ എന്താലും നിക്കുവായിരിക്കും ആഹ് അതിന്റേതായ ഇതൊക്കെ പറഞ്ഞ് തന്ന് അത് അമ്മ അമ്മയേം അച്ഛനും ഞാൻ വിചാർച്ചു ഞാൻ നിർത്തിന്ന് പക്ഷേ നമ്മളിത് തൊടർന്നൊണ്ടിരുന്നു ആഹ പിന്നെ ആളിപ്പം എക്സാം ഒക്കെ എഴുതി ജോബൊക്കെ കിട്ടി അപ്പ ഇങ്ങനെ, ജോബ് ജോബിന്റെ അത് ലെറ്റർ വന്നപ്പോഴേ വീട്ടിൽ വന്നിങ്ങനെ പറഞ്ഞു ഇപ്പം പറഞ്ഞു ജസ്റ്റ് എൻഗേജ്മെന്റ് നടത്തി വെക്കാം അങ്ങനെ എൻഗേജ്മെന്റ് നടത്തി
ഓക്കേ
യാ അയിന്റെ ഇടക്ക് കൊറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് വീട്ടിൽ വീണ്ടും പൊക്കിട്ടൊക്കെ ഉണ്ട്. എന്നാലും പിന്നെ അതൊക്കെ സെറ്റായി. അതൊല്ല രണ്ട് കാസ്റ്റാ. ഞാൻ ക്രിസ് ഞാൻ ഹിന്ദുവും അവൻ ക്രിസ്ത്യനുംആ
ആ അയിന് കൊഴപ്പൊന്നുല്ല
ചെില വീട്ടുകർ അങ്ങന അല്ലല്ലോ എന്റെ വീട്ടുകാര അങ്ങനെ അങ്ങനെ നോക്കുന്നവരാ
അല്ല അതിപ്പോ എന്റെയൊരു ഫ്രണ്ട്ണ്ട് ഇവിടെ സഫുവാൻ ന്നറിം പുള്ളിപ്പോ ഒരു കു പിന്നെ ഞ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അവനെ എറണാകുളത്ത് വർക്ക് ചെയ്ത സമയത്ത് നോക്കിയതാ പിന്നെ അവര് റ്റവിടെ ലിം ലിവിംഗക്കെ ആയിരുന്നു. പക്ഷെ ഈ ഇടെ അവളെ വീട്ടീ ട്ടിപൊക്കി
ആഹ്
അവള് കൊല്ലാണ് കൊല്ലല്ല കോട്ടയം അപ്പൊ അങ്ങനേ ഒര് അച്ചായത്തി കുട്ടിയാണ്
ആഹ്
ഉം എന്താണെങ്കിലും ഇപ്പൊ അവളെ അച്ഛനൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങള് ഇനി അതും ചെയ്യര്ത് അങ്ങനെയാണ്, ഇങ്ങനെയാണ് ആഹ് ഓക്കെ ശെരി എന്ന് രണ്ടു പേരും സമ്മതിച്ചു. പക്ഷേ റിയലായിട്ട് അവരെന്ത് ചെയ്യാണ് ഇപ്പോഴാണ് ഒന്നും കൂടി ഡീപ്പ് ആയത് അല്ല അവൻ ഒറ്റ കാര്യേ പറഞ്ഞൊള്ളൂ കെട്ടുവാണെങ്കിൽ അവളെ കെട്ടും ഇല്ലെങ്കിൽ ലൈഫിൽ ഒരി
കെട്ടില്ല
കെട്ടില്ല കാരണം സിംഗിളാ ആയിട്ട് ജീവിക്കാനാണ് ഏറ്റവും സുഖം അതാവുമ്പോ സ്വന്തം കാര്യം നോക്കി അങ്ങനെ പോയാ മതിയല്ലോ ഉം പുള്ളിക്ക്ന്നെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുല്ല. ആ പുള്ളി വേറെ ലെവല് സീനാണ് മ് അവളെ കൊറേ കൗൺസിലിങ്ങിനൊക്കെ കൊണ്ടുപോയി
ആഹ എന്നിട്ടരു കാര്യേല്ല മനസ്സൽ ഒരാളെ മനസ്സൽ ഒരാളെ ആത്മാ പുറത്തോട്ട് നോക്കി കഴിഞ്ഞാൽ ഇനി ആരുവന്ന് പറഞ്ഞാലും അത് മാറ്റാൻ പറ്റൂലല്ലോ
നൂറ് ശതമാനം അത് അത്ര തന്നെ ഒള്ളു അങ്ങനെ പാടുള്ളൂ അല്ലാത ഓന്ത് മാറണ മാരി കളർ മാറുന്ന രീതിയാണെങ്കില് പെട്ടെന്ന് അവര് ഒഴിവാക്കണം അല്ലെങ്കിൽ എന്ത് ചെയ്യും നോ ക്കുന്നാള് ലോക്കായി പോവും.
സത്യം എനിക്കന്നെ അറിയാവ്ന്ന എത്ര പേര് ഇവിടെ തന്നെ വന്നിട്ട് എത്ര പേര് അവെച്ചാ നാട്ടില് വിടെയായിട്ട് റിലേഷൻ നോക്കുന്നുണ്ട്. അങ്ങനെക്കെ ചെയ്തിട്ടും കാര്യങ്ങളില്ല. അതെ അതെ നമ്മക്കീ ഈ ജനറേഷൻലാരേം വിശ്വസിക്കാൻ പറ്റ
ഒരിക്കലുല്ല അതെ കമ്മിറ്റ്മെന്റ് ഒട്ടുല്ലാത്തൊരു. സമയാണ് ഇന്നത്തെ ജനറേഷൻ എന്ന് പറയണത്
സത്യ ഈ ജനറേഷൻ അഡ അടിപൊളിയാന്ന് വിചാരിച്ച വിചാരിച്ചതാ ഞാൻ പക്ഷേ ഈ ജനറേഷൻ മോശം നയന്റീസിനെ കാട്ടി മോശം ഇത് വെച്ച് നോക്കുമ്പോ നയൻറ്റീസാ അടിപൊളി
ബാംഗ്ലൂര് നിന്ന് കഴിഞ്ഞാല് നമുക്കെന്നൊരാൾക്കെ അത് പറയാൻ കഴിയുള്ളൂ നമ്മുടെ നാട് നിൽക്കുന്ന ആളുകൾ നേരെ ഓപ്പോസിറ്റ പറയ.
ആഹ്.
ബാംഗ്ലൂർ നമുക്ക് ഒരുപാട് കാര്യങ്ങള് മനസ്സിലാക്കും പക്ഷെ ണ്ട്ട്ടോ നല്ല നല്ല ടു കെ കിഡ്സ് ഒരുപാട് പേരുണ്ട്.
ഉം.
ഓക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇനിക്ക് പേഴ്സൺലി അറിയുന്ന ആളുകള്ണ്ട് പ്ലസ് ടു നൊക്കെ പഠിക്കുന്ന കുട്ടികള് ഓരോ ബിസ് അധോക്കെ ചെയ്ത് വൺ സിയാറിന്റെ ഒക്കെ ടേൺ ഓവർ ഉണ്ടാക്കിയ ആളുകളുണ്ട്
ആഹ്. ഇതാണെങ്കി നാട്ടില് ഇവി യും അങ്ങനെയൊക്കെ ചില സംസാരം കേക്കുമ്പോ നമുക്ക് തന്നെ വിഷമം വരും നാട്ടിലും സംസാരിച്ചിട്ട് ആ കേക്കണേന്